ഹലോ ഹലോ
ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട് എന്താ വിശേഷം?
നല്ല വിശേഷം
ഉം ചായകുടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല കുടിച്ചിട്ടില്ല
ആക്കി വച്ചിരിക്കാ
ആഹ കുടിക്കാനായിട്ടില്ല?
ഓ കുടിക്കാനായിട്ട്ണ്ട് എണീറ്റ് എല്ലാരും ന്ന് ഞായാറല്ലേ ഒഴിവല്ലേ?
ആഹ് ആഹ്
എന്താ ചായക്ക് കടി?
ഇന്ന് ചപ്പാത്തി ഉണ്ട്, ബീഫ് കറി ഉണ്ട്
ഉം
ഏഹ് നിങ്ങക്ക് എന്താ കറി, കടിയൊക്കെ എന്താ?
പുട്ടാണ് ഉണ്ടാക്കിയത് പുട്ടു പഴോ ആക്കിയതാണ് നല്ല സുഖല്ല അതുകൊണ്ട്
ആഹ് എന്ത് പറ്റി?
അത് പിന്നെ എനിക്കൊരു കാല് വേദന
ആഹ് ഡോക്ടറെ കാണിച്ചില്ലേ?
ആഹ് കാണിച്ച്, മരുന്നൊക്കെണ്ട്
ആഹ് ആഹ്
അപ്പൊ ചെറിയ ചെറിയ എളുപ്പമുള്ള പണികൾ നോക്കുകയാണ്
ആഹ് ഹഹ എന്താ പറഞ്ഞ ഡോക്ടറെന്താ പറഞ്ഞേ?
ഡോക്ടർ പിന്നെ മരുന്ന് തന്നിട്ടുണ്ട് കുടിക്കാനുണ്ട് ഓയിൽമെന്റ് ഉണ്ട് ഒക്കെ ഉണ്ട്
ആഹ് ഓക്കേ
പിന്നെന്താ ചെറിയ കുട്ടികളുണ്ടോ?
ഏഹ് മോന് എനിക്കൊരാളാണ് ഓന് യു കെ ജി യില പഠിക്കണത്
ഏ ഇന്നിപ്പൊ പോവാൻണ്ടാവൂലേല്ലോ
ആഹ ഇന്നിപ്പോ ശനിയാഴ്ചയല്ലേ ഏയ്‌ ഞായറാഴ്ചയല്ലേ ന്നിപ്പ ലീവാണ്
വീട്ടിലാരൊക്കെ ഉണ്ട്?
വീട്ടില് ഉമ്മ, ഉപ്പ, ഞാന്, മോന്, ഹസ്ബന്റ് ഉം അല്ല അല്ല ഹസ്ബൻഡ് സൗദിയിലാണ്
ഇപ്പൊ വന്നതായിരിക്കും ല്ലേ?
അതെ അതെ
ഉ പിന്നെന്താ ഉച്ചക്കത്തേക്ക് ന്ന്ന്താ സ്പെഷ്യൽണ്ടോ?
ഉച്ചക്കത്തേക്ക് സ്പെഷ്യൽ ഉണ്ടാക്കാൻ നോക്കിട്ടേല്ലിതുവരെ
അല്ലാദ്യം പ്ലെൻ ചെയ്യൂലേ ഇന്ന് ഉച്ചക്ക് എന്താ ഉണ്ടാക്കേണ്ടേന്ന്?
പ്ലാൻ ചെയ്യാരുന്ന് ന്നിപ്പോ ഞായാറായിച്ചല്ലേ ഇന്നിപ്പോ എങ്ങട്ടേയിലൊക്കെ ഒന്ന് പുറത്തു പോയാലോ ന്നിങ്ങനെ പ്ലാനിട്ടാണ് അപ്പൊ എന്താ ചെയ്യാ നോക്കിയാണ് ഇങ്ങനെ
നിങ്ങള് പുറത്തുന്ന് കഴിക്കോ?
ആഹ അങ്ങനെ പ്ലാനിട്ടാണ്ടാ ഇപ്പ ഇങ്ങനെ നിക്കണത് നോ തീരുമാനായിട്ടില്ല ചെലപ്പം പോവും ചെലപ്പം പോവൂല ചെൽപം പൊർത്ത് പോയി ഫുഡഴി ക്കണംന്ന്ള്ള രു പ്ലാനൂണ്ട്
ആ കുമ്മക്ക ഉമ്മ ഉണ്ടാക്കായിരിക്കുംല്ലേ ഭക്ഷണൊക്കെ.
പോവ്വാണെങ്കി ഞങ്ങളെല്ലാരുങ്കൂടെ പോവും
ആഹ എല്ലാരും കൂടി പോകും.
ആഹ് അടുത്ത് പോകാന്ള്ളപ്ലാന്ണ്ട് ലോങ്ങൊന്നും പോവാനല്ല. നാളെ സ്കൂളൊക്കെല്ലേ അപ്പൊ പിന്നെ അടുത്ത് പോകണ്ട. ഫുഡ് കഴിക്കാൻ പോവണ്ട പ്ലാനാണ്ണ് അങ്ങനെ ആണ് നിണ്ടെങ്കിൽ എല്ലാവരും പോകും. അല്ലെങ്കിൽ പിന്നെ അവര്ല്ലാന്നുണ്ടെങ്കിൽ ഓല്ക്കില ഫുഡ് എന്തൊലൊക്ക. ഇണ്ടാക്കും ഉം
അപ്പൊ ഉച്ചക്കാണോ ഞങ്ങളൊക്കെ ഉച്ചക്ക് അങ്ങനെ കഴിക്കാൻ പോവുല്ല രാത്രിയാണ് കഴിക്കാൻ പോവുക.
ഉം ഉം ഇന്നിപ്പെയ് ഞങ്ങക്ക് ഇവിടെ അടുത്ത് ചോറും മീനും പറഞ്ഞൊരു റെസ്റ്റോറന്റ് ഇണ്ട്. അപ്പൊ അവിടെ പോവാന്ള്ള പ്ലാനിട്ട് നിക്കാ നല്ല സദ്യ കഴിക്കാൻ വേണ്ടി.
നല്ല ടേസ്റ്റ് ആയിരിക്കും ല്ലെ അവിടെ.
ആ അതെ അതെ.
എന്നും വീട്ടിന്ന് ഇങ്ങനെ കഴിക്കുന്നേരം. നമുക്ക് തോന്നുലേ ഒന്ന് പൊറത്തു പോയി കഴിക്കണം. നമ്മളെന്നെ ഇങ്ങനെ ഇണ്ടാക്കി കഴിക്കയാണല്ലോ?
ഉം
നമ്മള് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നമ്മക്കത് കഴിക്കാന് വല്യ രുചിയൊന്നും തോന്നൂല്ല വേറെ ആരെങ്കിലും ഇണ്ടാക്കി തന്നാല്.
ആ ആ
പിന്നെ വേറെന്താ വിശേഷം?
വേറെന്താ നല്ല വിശേഷം ഉം.
എന്താണ് കഥ എഴുതോ പാട്ട് പാടോ വരക്കുവോ അങ്ങനത്തെ എന്തെങ്കിലും.
ഞൻ വായിക്കും എത്രേ ഒള്ളു.
ആഹ കഥകളൊക്കെ വായിക്കും നോവലുകളൊക്കെ ല്ലേ.
ഉം നോവലുകളൊക്കെ വായിക്കും.
ഉം പിന്നെ. മഴണ്ടോ അങ്ങോട്ട്?
ഇപ്പ ഇങ്ങനെ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഇപ്പല്ല.
ഇവിടെ ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട്.
ഇവിടെ വെയിലില്ല ഇവിടെ ഇങ്ങനെ ചാറ്റൽ മഴോണ്ട് ഇങ്ങനെ നിക്ക്ന്നില്ല.
ആം ഈമഴ. പെയ്ത് മുറ്റടിച്ചിട്ടിപ്പ രണ്ട് മൂന്ന് ദിവസമായി ഇവിടെ.
ഉ മഴ പെയ്തിട്ട് ല്ലേ?
അതെ അതെ അടിക്കൻ ഇറങ്ങുമ്പോളേക്ക് പിന്നെയും ഇങ്ങനെ ചാറ്റൻ മഴ വരൂ. പിന്നെ കേറിങ്ങ് പോരും ഇനി പനിയൊക്കെ പിടിച്ചിട്ട് ആവൂല. ന്നാടൊട്ടാകെ പനിയാണ്. ചൊമയാണ്. ങ്ങനെ ആശുപ ഹെൽത്ത് സെന്ററ് നർഞ്ഞെട് ക്കാന്ന് പറയുന്നേട്ട്
അതൂടി വന്നാ ആവൂലേ. വീട്ട്ല് ഞാനും ഹസ്ബെൻ്റും മാത്രേ ള്ളൂ ഇപ്പള്.
ആഹ്
പിന്നെ നിന്റെ വീട്ടിലൊന്നും പോയി താമസിക്കാറില്ലേ
ആഹ്. ഞാന് ന്റെ വീട്ട്ലാണ്പ്പോ. ഇൻക്ക് വ്ട്ന്നും മോന് സ്ക്കൂള്ള് വിടാ. അപ്പൊ അത്കൊണ്ട് പ്പ ൻ്റെ വീട്ടിലാ.
ആഹ്. രണ്ട് സ്ഥൽത്ത്ന്നും പോവാൻ പറ്റേക്കുല്ലേ മോൻ്റെ സ് ക്കൂള്ളേക്ക്?
ആഹ് പോവാം.
ആഹ്. ങ്ങനെയാമ്പൊ സുഖാണല്ലോ
മാ മാ
ന്ന്ട്ട് ചായ ണ്ടാക്കിച്ചെതാ. ഓലൊന്നെണീറ്റീണ്ടാവ് ല്ലലേ?
ചായ ഉമ്മണ്ടട്ക്കളേല് ണ്ടാക്ക്ണൂ. ഇപ്പ ച്ച് നേയതോണ്ട് ഒക്കെ റെഡി ആവ്ണൊള്ളൂ.
ആഹ് ഉമ്മാ ആരോഗ്യള്ള ഉമ്മയായിരിക്കൂല്ലേ ഭക്ഷണൊക്കെ ഉണ്ടാക്കൻ കയ്യുണ്ടാവൂംല്ലേ
ആഹ്ആഹ്
ഒരാള് സഹായിക്കാന്ണ്ടെങ്കിലൊര് സുഖാണല്ലൊ
ആഹ്. ക്ഷെ ഉമ്മാക്ക് അട്ക്കളേല് ഉമ്മാനെ ഹെൽപ്പെയ്യ്ണതും ഉമ്മാക്ക അങ്ങനെ ഇഷ്ടല്ല. ഉമ്മാക് എല്ലിണ്ടാവും. ഉമ്മാക്ക് ഉമ്മാന്റെ അട്ക്കള ഉമ്മാക്ക്
അഹ്
അപ്പംപിന്നെ അമ്മക്കും സുഖാണ്
അതെ അതെ പിന്നാ വേറെന്താ മോനെ പഠിപ്പിക്കാനൊക്കാ അറിയൂലേ. നിൻക്ക് വിദ്യാഭ്യാസം ഉണ്ടാവല്ലോ ലേ?
ആഹ്. കൊഴപ്പല്ല. നെപോണു.
ഡിഗ്രി ഒക്കെ പാസായതാണോ? ഡിഗ്രി ഒക്കെ പോയതാണോ?
ആഹ്. ഞാന് എക്കൗണ്ട്സില് വർക്കെയ്യാണ്പ്പൊ.
ആഹ് വർക്കെയ്യാണ്
ഉം
അഅ് ശരി. പിന്നെ വേറെന്താ വിശേഷം
വേറെന്താ അങ്ങനെ പോണ്. നല്ല വിശേഷം
വീട്ട്‌ല് നിന്റെ വീട്ട്ല് എത്ര കുട്ട്യളാ? നിന്റെ ഉപ്പക്കും ഉമ്മക്കും.
ഞങ്ങള് നാല് മക്കളാ. രണ്ടാണും, രണ്ട് പെണ്ണും.
ഉം. നീയാണോ മൂത്തത്?
ആഹ്. ഞാനാ മൂത്തത്.
ആഹ് അപ്പൊ അവര് ഒക്കെ പഠിക്കയായിരിക്കുംല്ലേ. അവ് രൊക്കെ
ആഹ് ആഹ് പഠിക്കാ
ഇപ്പെ വർക്കെയ്യ്ന്ന് ണ്ടോ?
എങ്ങനെ
ഉപ്പയും ഉമ്മയും വർക്ക് ചെയ്യുന്ന്ണ്ടോ?
ആഹ്. ഉപ്പക്ക്ണ്ട്. ഉമ്മക്ക് വർക്കൊന്നുല്ല. പ്പൊ വീട്ട് തെന്നെ ഇഷ്ടം പോലെ. ഏ
ഹൗസ് വൈഫ് ആണ് ല്ലേ?
ആഹ്. ആഹ് അതെ അതെ വീട്ട്ത്തെ ജോലിയെന്നെല്ലെ എമ്പാടും. ഉം
വീട്ട് ല് യ്യ്ന്നില്ലെങ്കില് ഇരുപത്തിനാല് മണിക്കൂറും പണിയാ
ഉം അതെ രാവിലെ എണീറ്റാ കടക്ക്ണെ വെരേ
അതേ അതെ അതെ
ഊം
ഒര് ദിവസം ലീവില്ല
ഏയ്
ലീവില്ല ശമ്പളവും ഇല്ലാ
അതെ അതെ ഉം
ഉം ഞാന് എട്തോണ്ട് നിക്ക്ന്ന് അയ്ന്റെടെക്കൊര് വയ്യായാെക്കെ വന്നാലാണ്
ആഹ് പ്രശ്നം വെരാ ഉം
അപ്പൊ ആഹ് ഹസ്ബൻഡ് എല്ലാ ജോലിക്കും കൂടുട്ടോ നിക്ക് വയ്യായ വന്നാല്
ആഹ് അന്നപ്പാെ പിന്നെ കൊഴപ്പണ്ടാവില്ല
അതുകൊണ്ട് കൊഴപ്പല്ല അല്ലെങ്കില് ഒര് നേരം പൊർത്ത്ന്ന് വാങ്ങിക്ക്യേ അങ്ങെനെ എന്തെങ്കിലും ചെയ്യും ഭക്ഷണം ഭക്ഷണം കഴിക്കാതെ നിക്കാൻ പറ്റൂലല്ലേ വേറെള്ള ജോലികള് അടിക്കലും തൊടിക്കലും ഓക്കെ മ്മക്ക് ഒര് ദിവസാെ രണ്ട് ദിവസാെ ചെയ്യാതെ അവിടെടാന്ന് വിചാരിക്കാ ഹെലോ ഹെലോ കേൾക്കുന്നില്ലാ ഹലോ ഹലോ
ആഹ്
കേക്കുന്നില്ലാ ഹലോ ആഹ് കേട്ടീല്ലായിര്ന്നാേ പ്പൊ കൊർച്ച് സമയം
കൊർച്ച് രണ്ട് സെക്കെന്റ് കേട്ടിട്ട്ണ്ടായ്ര്ന്നില്ലാ എന്താ
ആഹ് അതെന്തോ റെയ്ഞ്ച് പ്രശ്നായി
ആഹ് അവ്ടെ റെയ്ഞ്ചിന്റെ ഇഷ്യൂണ്ടാവുല്ലേ
ഇവ്ടെ അങ്ങെനെണ്ടാവലൊന്നുല്ലാ വ്ടെ ഫുൾ റെയ്ഞ്ച്ള്ളെതാണ് പിന്നെന്തോ
ആഹ് അതെ
മോനെണീറ്റോ
ഉം ഓ ഇന്ന്പ്പോ സണ്ടേ അല്ലേ എല്ലാ ദിവസ്ത്തിനെക്കാട്ടിലും നേര് ത്തെണീക്കോലോ ആഹ്
അൽ
സ്കൂളില്ലന്നാണെങ്കി അവരെ വിളിച്ച് വിളിച്ച് വിളിച്ച് വിളിച്ച് നമ്മള്താവണം സ്കൂളില്ലാതെ ദി
വേഗെണിക്കോര് അതെ എപ്പെളാ വണ്ടി വെരാ സ്കൂള് ള്ള ദിവസം
ആഹ് അവന്റെ വണ്ടി ഏഴെമുക്കാ എട്ടെരാവുമ്പ
ആഹ് അപ്പോഴ്ത്തിന് എണീപ്പിച്ച് കുളിപ്പിച്ച് എല്ലാം ചെയ്തൊട്ക്കണ്ടേ ചെറിയ മോനല്ലേ
ഉം ബാക്ക്കക്കാ
ഭക്ഷണെന്തോ കഴിക്കാേ രാവിലെ പോവുമ്പം
തോന്നണം തോന്ന്യാ കഴിക്കും തോന്നീട്ടില്ലേ കഴിക്കൂല്ലാ
ഫുഡ് കൊട്ത്ത് വിടൽല്ലേ
ആഹ് സ്കൂള് ള്ളേ
ഉം അത് കഴിക്ക്ന്ന്ണ്ടോന്നൊക്കെ ആർക്കറിയാം ല്ലേ
പക്ഷെ അവരെ സ്കൂളിന്നയ്ന് കഴിക്കാത്ത ഫുഡ് വീട്ട്ക്കന്നെ തിരിച്ച് കൊടുത്ത് വിടും മക്കെളെത്ര കഴിച്ചൂന്ന് നമ്ക്ക് അറിയാൻ വേണ്ടിട്ടേ
അവര് പറയ്ന്ന ഫുഡ്ണ്ടാക്കി കൊട്ത്താ ചെൽപ്പം കഴിക്കാം മതി
ഉം ഇവനയിന് ഫുഡ്‌ റൈസ് ഇഷ്ടല്ല ബ്രേക്ക്ഫാസ്റ്റ്ണ് അവന് ലഞ്ചിന്ന് ഇഷ്ട
അതന്നെ കൊടുത്തുവിടാ
ആഹ് അതാണ് അവന് കഴിക്കാ സ്കൂളിൽന്ന് അങ്ങനത്തെ കഴിക്കനാണ് അവനിഷിട്ടം
പിന്നെ സ്നാക്സുകളും കൊടുക്കണ്ടേ
ആഹ് സ്നാക്സോണം ഇവരെ സ്നാക്സ്ടൈം ഉച്ചയ്ക്ക് ശേഷം ആണേ അപ്പൊ പിന്നെ ഫ്രൂട്സ് അങ്ങനെ എന്തെങ്കിലൊക്ക
ആഹ് ആഹ് പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് എന്താ കഴിക്കായിരിക്കും
ഏയ് പിന്നെ രാത്രി വീട്ടില് വന്നിട്ട് കഴിക്ക്ണാ ശീലല്ലോ
ആഹ് ഒന്നും കഴിക്കൂലാ
ഉം
ഉം ക്ഷീണിച്ചോവൂലേ
ഞാൻ വന്നട്ട് ചായ എന്തേലൊക്കെ കൊടുത്താ തന്നെ ചായ അവനിക്കിഷ് ടല്ല കുടിക്ക്ണ് ചായ കുടിക്കൂല എന്തോലൊക്കെ സ്നാക്സ്ണ്ടാക്കി സ്നാക്സ് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കിയാണ്ട് കൊടുക്കും ഞാന് അത് എന്റെ നിർബന്ധത്തിന് കഴി ഞാനപ്പണ്ടാക്കു വല്ലാണ്ടങ്ങനെ നിർബന്ധിക്കൂല അങ്ങനെ സ്നാക്സെന്തേലും കയിച്ച് കഴിഞ്ഞാ പിന്നെ അവന് രാത്രി ഫുഡ് കഴിക്കൂല ആഹ് അപ്പൊ പിന്നെ ഞാനെന്തെയ്യും ഒരു ഏഴ് മണി ഏഴരൻ്റുള്ളില് അവന്ക്കിള്ള
ഉം ന്നാലോക്കേട്ടോ
എങ്ങനെ ആഹ് ഓക്കെ ശരി